ഇങ്ങള് കേൾക്കുന്നില്ലെ
ആഹ് കേൾക്കാം ക്ലിയറ ആയിട്ട് കേൾക്കാം
കുളിയക്ക കയ്ഞ്ഞോ
ഞാനേ കുളിച്ചില്ല ഞാനൻ ഇത്തിരി ചൂടടുത്തോണ്ട് ഇത്തിരി വൈകി കുളിക്കാന്ന് വിചാരിച്ചു
അങ്ങനെ ലേറ്റ് ആയിട്ടാ കുളിക്കല്
എന്തോ
ലേറ്റ് ആയി ആണോ ദിവസം കുളിക്കല് നേരം വൈകീട്ടാ
അങ്ങനെ ഇല്ല നേരത്തെ കുളിക്കണം പ്രാർത്ഥിക്കാൻ ഇരിക്കണം അപ്പൊ പിന്നെ അതുകൊണ്ട് നേരത്തെ കുള പക്ഷെ ഇന്തിപ്പോ മഴയില്ലാത്ത കൊണ്ട് ഇച്ചിരി ചൂട് തോന്നും
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുവ പിന്നെ വൈന്നേര ത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഏറെക്കൊറെ കഴിഞ്ഞു എല്ലാം നന കയ്യൂല്ലല്ലോ രാത്രികത്തെ ഭക്ഷണോക്കെ ഇങ്ങക്ക് ഇണ്ടാക്കണോ അല്ലെങ്കിൽ ഉച്ചക്കെ തന്നെ കഴിക്കണൊ
രാവിലെ ഞാൻ അത്ണ്ടാക്കി വെക്കാ അപ്പൊ പിള്ളേർക്ക് ചൂട് വേണ്ട ചൂടാക്കണ്ട
ആഹ്
അല്ലെങ്കി ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെങ്കി ചൂടാക്കണം
ആഹ് അപ്പ ഈ ഉച്ചക്ക് ഇങ്ങൾ ഇണ്ടാക്കിയതെന്നെ മതി രാത്രികക്കും
ഉം രാവിലെ ചോറ് വയ്ക്കും അത് വൈകുന്നേരം വരെ ഉണ്ടാവും നമ്മള് മൂന്നു നേരം വയ്ക്കുന്നില്ല
ഏഹ്
ഒരു നേരേ ചോറ് വയ്ക്കുള്ളൂ
ആഹ്
അപ്പൊ ആഹ് ചോറ് ഉച്ചക്കും വൈകിട്ടും കഴിക്കും
ആണോ
ഉം
കറിയെന്താണ്.
കറി മീൻ മേടിച്ചായിരുന്നു. അപ്പം മീൻ ഞാൻ. കൊറച് കറിയും വെച്ചു വറക്കേം ചെയ്തു പിന്നെ അച്ചാറുണ്ട്.
ആണോ
ഉം പിന്നെ ചീരയൊക്കെ നിപ്പുണ്ട് ഞാൻ പറിച്ചില്ല ഇച്ചിരി തോരൻ വെയക്കണോന്നോഓർത്തു പിന്നെ മടച്ച് വേണ്ട. ചെയ്തില്ല.
എങ്ങനെ നിങ്ങള് വീട്ടിൽ തന്നെ നട്ടതാണോ?
ആഹ ഇവിടെ ഞാൻ ആ ചൊമന്ന ചീരയില്ലേ അത് പാ അതിന്റെ അരി പാവീട്ട് പറിച്ച് നട്ടു.
ആണോ വേറെ എന്തൊക്കെയുണ്ട് വീട്ടില് ഇണ്ടകി.
ചുമ്മാങ്ങനെ പാവ്യാ മതി അപ്പൊ ഇഷ്ടം പോല ഇണ്ടായിക്കോളും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തി ഇങ്ങനെ ചുമ്മാ നമുക്ക് എട ഇള്ളോട്ത്തിലോക്ക അങ്ങ് പറിച്ച്റിച്ച് നട്ടാ ഇഷ്ടം പോലെ ആയി വരും.
ആഹ് ചീര മാത്രാണോ നട്ടിട്ടുള്ളേ? ചീര മാത്രമാണോ നട്ടിട്ടുള്ളേ വേറെന്തെങ്കിലും ഉണ്ടോ?
ചീരയുണ്ട്, തക്കാളി, വഴുതനയുണ്ട്. പിന്നെ പച്ചമുളകുണ്ട് അങ്ങനെ അത്യാവശ്യം ഉള്ളതൊക്കെ ഉണ്ട് പറമ്പില്. കുറച്ച്
ആഹ് എല്ലാത്തിന്നും കായൊക്കെ കിട്ടലുണ്ടോ പച്ചമുളക്ന്നൊക്കെ?
പച്ചമുളക് വേറൊരു സിസം മുളകുണ്ട് നമ്മള് കോടാലി മുളക്ന്ന് പറയും.
ഒരുത്ത് അടിച്ചിട്ട്ളാണോ ഉരുണ്ടിട്ട് ചെറുത്.
കേട്ടില്ല.
നമ്മളേ തടിച്ചിട്ട് നീളം കുറഞ്ഞിട്ടുള്ള ആ മൊളകിനെയാണോ പറയുന്നേ.
നമ്മുടെ പച്ചമുളക് സാധാരണ ഇച്ചിരി കറി വെിക്കുന്ന പച്ചമുളകിലേ കടയിൽന്നൊക്കെ മേടിക്കുന്ന.
ആ ആ
അതല്ല അത് എത്നനിച്ച എനിക്ക് കറിയ്ക്ക് ഞാൻ വേറെ ഗ്രോ ഭാഗിൽ നട്ടിട്ടുണ്ട്.
ആഹ്.
അല്ലാതെ നമ്മള് കൊസ് സുണ്ടമുളക്ന്ന് പറയും. ചില സ്ഥലത്ത് പറയും. ഈ കരണം പൊട്ടി മുളക്, കോടാലി മുളക്, ഉണ്ട മുളക്, അങ്ങനെ പല പേരിൽ അറിയ
ഉണ്ടമുളകുണ്ട് മുളകുണ്ട് ഞങ്ങളിവിടെ ഉണ്ടമുളക് പറയും.
ആഹ അത് ഒരു ദിവസം നെയ്യിന്റെ ചൊവയണ്ടന്നാ പറയണെ.
ആഹ്
അപ്പം ആഹ് അതും ഉണ്ട് അപ്പ അത് ഞങ്ങള് ചെറിയ കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ആഹ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിരുന്നു. ഞാനല്ല എന്റെ ബ്രദറ്. പിന്നെ കുമ്പളം, ചരങ്ങ, മത്തക്ക, കക്കരി വഴുതന, പിന്നെ കയ്പ്പാ, കോവക്ക.
ഉം
അങ്ങനെ കൊറേ ഉണ്ടാക്കിണ്ടായിരുന്നു. എന്നിട്ട് കൊറച്ച് ഷോപ്പിലൊക്കെ കൊടുത്തിണ്ട്. കുറച്ച് ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊറേ കൊടുത്തില്ല പിന്നെ കൊറേ നമ്മളെ കുടുംബക്കാർക്കൊക്കെ കൊടുത്ത്. പിന്നെ കുറച്ച്. കടയിലൽ കൊണ്ട് പോയി കൊടുത്തിണ്ട്. കുറേ ഉണ്ടാവുമ്പോ നമുക് തീരുലല്ലോ. നമ്മ ഡെയിലി വെച്ചട്ട് ഒന്നും തീരൂല വെള്ളരിയ ഒന്നും അങ്ങനെ പെട്ടെന്ന് തീരുല. കക്കരി കൂടുതലും നമ്മൾ തന്നെ കഴിച്ചിട്ടോ.
ഓ അങ്ങനെയണോ
ആഹ് കക്കരി നമ്മളന്നെ കൂടുതലും കഴിച്ചേ. കോവക്ക, കുക്കുമ്പർ, ഇല്ലേ
ഓ അതിനെ കക്കരിന്ന് പറയണേ.
ആഹ്
ഇവിടെ കുക്കുബറന്ന് തന്നെ പറയുന്നേ.
ആഹ് കുക്കുമ്പർ
പിന്നെ കപ്പ്ളങ്ങക്കൊക്കെ എന്താ പറയണ കപ്പ്ളങ്ങ
കപ്പളങ്ങ വെച്ചാൽ എന്താ സാധനം അതിന്റെ ആകൃതിയോ എന്തെങ്കിലുംന്ന് പറയോ
പപ്പായ പപ്പായ അല്ലെങ്കിൽ ചിലർ ഓമയ്ക്ക
പപ്പായ പിന്നെ കർമൂസ ഓഹ് കർമൂസ
ഓ ആ പേരാണ് കർമുസാന്നണ്ട അറിയപ്പെടുന്നെ
ആഹ് അതെ അതെ പപ്പായന്ന് പറയുന്ന നിങ്ങള് പപ്പായല്ലേ പറഞ്ഞേ
ഞങ്ങള് കപ്പളങ്ങ അല്ലെങ്കി ഇംഗ്ലീഷ് പേര് കപ്പപ്പായന്ന് പറയും
പപ്പായ ആഹ് അതെ അതെ പപ്പായൊക്കെ നമ്മൾ പറയും കറമൂസ നിങ്ങള് കപ്പളങ്ങ ആഹ ഹ ഹ നല്ല രസ ഉണ്ട് കേക്കാനേ
അത് കറിയൊക്കെ വയ്ക്കുവോ
ഓ കറി വെക്കും ഉപ്പേരി വെക്കും പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ ഉപ്പരി വെച്ചാലേ വെളുത്തുള്ളി വറവിട്ടിട്ട് ചമ്മതി പിടിച്ചിട്ടിട്ടാല്
എങ്ങനെ മനസ്സിലായില്ല
എണ്ണ ചൂടാക്കീട്ട് കടുക് പൊടിച്ചിട്ട് അതിലെ വെളു വെളുതുള്ളി തോലൊന്നും ഉരിക്കാതെ ചതക്കിയിട്ട് ഇടും അന്ന് ചോവും വഴറ്റിയെടുക്കും
തോല് പൊളിക്കണ്ട
പൊളിക്കണ്ട
ഉം
അ അത് ചതക്കിയിട്ട് എണ്ണയിലിടും എന്നിട്ട് ചോന്നതിന് ശേഷം നമ്മള് മുളക് പിടിക്കും ഐ മീൻ പിന്നെ തേങ്ങയും പച്ചമുളക് ഇട്ടിട്ട് ചമ്മന്തി പൊടിക്കൂല്ലേ
ഓഹ്
ആഹ് ചമ്മന്തി അയിലേക് ഇട്ടിട്ട് കറമൂസ നല്ലണ്ണം ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളിയ ഉപ്പരിയത്
ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ട് തട്ടിപ്പൊത്തി എടുക്കണം
തട്ടിപ്പത്തി എടുക്കെ അങ്ങനെ വെച്ച എന്താ
നമ്മളത് ആവിൽ ഇങ്ങനെ വേവിച്ചെടുക്കാന്ന് പറയും
ആഹ് മുളക് പൊടിച്ചിട്ട് നമ്മള് ഉപ്പേരിയാക്കൂലേ അതന്നെ
ഓ നമ്മള് വെളിച്ചെണ്ണയില് നമ്മള് തേങ്ങ പച്ചമുളകക്കെട്ട് ഒന്ന് ഒതുകിയട്ത്തിട്ട് നമ്മള് ഈ ഇതിന്റെ കൂടെ ചേർത്ത് എല്ലാം കൂടി മിക്സാക്കി ഓഹ് അങ്ങനെയാണല്ലേ
ആഹ് അഹ് അതാപ്പം കർ ഇതാണെന്ന് തിരിയൂല പപ്പായെണെന്ന് മനസ്സിലാവൂല.
അതെ അതെ ഞാന് ചെരണ്ടി തോരൻ വെക്കും തേങ്ങ ചെരണ്ടും പോലെ.
ആഹ് അഹ് ചെരണ്ടീട്ട് മാത്രത്തെ പച്ചമൊളകും മുറിച്ചിട്ട്
തേങ്ങ ചെരണ്ടി നമുക്ക് തോരം വെക്കാം തേങ്ങ ചെരണ്ടും പോലെ ചെരണ്ടീട്ട് തേങ്ങയൊക്കെ ചേർത്ത് പിന്നെ തേങ്ങ ചേർത്ത്ന്നറയ് തേങ്ങേല് ചെലര് പച്ചമുളകും ഒരു വെളുത്തുള്ളി ഇച്ചിരി ചൊമന്നുള്ളി ഇച്ചിരി മഞ്ഞൾ പൊടി എല്ലാം കൂട്ടി ഒന്ന് മിക്സാ ചതച്ചെടുക്കും അന്നിട്ട് ഇതിന്റെ കൂടെ മിക്സാക്കിയിട്ട് കടുക് വറുത്ത അതിലേക്കി ഇട്ടിട്ട് മൂടി വെച്ച് ആവിൽ വേവിച്ചെടുക്കും
ആഹ് അങ്ങനിം ചെയ്യും ആഹ് അതെ
കപ്പളങ്ങ ഏത് രീതിയിലും വയ്ക്കാം നമുക്ക് ഏഹ് മോരി കറി വെക്കാം.
ആഹ് മോരുകറി വെക്കും പിന്നെ അല്ലാണ്ടും വെക്കും തേങ്ങ അരച്ചിട്ട്
അതെ അതെ മോര് കറി വെക്കാനാ ഒത്തിരി ഹോ കപ്ലടങ്ങ്യോണ്ടൊത്തിരി ഗുണങ്ങളാ
ആഹ് നല്ലതും ആണ് ഹെൽത്തി ആണല്ലോ
ഇപ്പൊ ക മായ ഇല്ലാത്ത സാധനം കപ്പളങ്ങ്യ മാത്രല്ലേ ഉള്ളൂ.
അതെ നമ്മൾ ഇണ്ടാക്കുന്നതന്നെ കഴിക്കാൻ പറ്റൊള്ളൂ
കപ്ലങ്ങാ പിന്നെ എന്തെന്നാ നമുക്ക് ചക്കക്കുരു മാങ്ങ ഇതൊക്കെ
ആഹ് ചക്ക അതെ അതെ ചക്കക്കുരു കറിക്കെ വെക്കോ
ചക്കക്കുരു മാങ്ങിയിട്ട് കറി വെക്കും
ആഹ് ചക്ക കൂട്ടാന് ഇണ്ടാക്കോ
അതെങ്ങനെയാ
ചക്കം മുറിച്ചിട്ടിട്ട് പുഴങ്ങുന്നെ മഞ്ഞളു ഉപ്പ് ഇട്ട് തേങ്ങ ഒതുക്കീട്ട് ആഹ് തേങ്ങ ഒതുക്കീട്ട് അയിലിടും.
അത് പുഴുക്ക്ണ്ടാകാന്നറിയുംഇവിടെ പുഴക്കണ്ടാക്കണേ
അപ്പ അയി എർച്ചിടണ്ടേ പഴക്കാവുമ്പോ.
ഇല്ലാ അതെങ്ങനെയെന്ന് വെച്ചാ ഇവിടെ ചക്ക ഞങ്ങള് ചെറുതായിട്ട് എല്ലാ ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കും
ആഹ്
അരിഞ്ഞെടുത്തിട്ട് ചക്ക വെള്ളഉള്ളതാണങ്കി അധികം വെള്ള ഒഴിക്കണ്ട അല്ലെങ്കി ഒന്നര ക്ലാസ് അല്ലങ്കി ഒരു ക്ലാസ് വെള്ള ഒഴിച്ചിട്ട് ഈ വെള്ളം പ റ്റ്ണെ വരെ ആവില് വേവിക്കും കലത്തിലാണെങ്കി
ആഹ്
ചിലർ കുക്കറിലിട്ട്ട്ട് ഒറ്റ വിസ് ലാടിപ്പിക്കും അങ്ങനിം ചെയ്യാം.
ആഹ്
അൺട്ട് അതിന് മുമ്പ് നമ്മള് തേങ്ങ ചെരണ്ടി വെച്ച് തേങ്ങേല് കാന്താരി ഉണ്ടെങ്കി കാന്താരി ചേർക്കാ അല്ലെങ്കി പച്ചമുളക് ചേർക്കാ
ആഹ്
അൺ ട്ട് അത് ഇട്ടിട്ട് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മടെ ഈ എർച്ചീല്ട്ണ ഒരു സൈസ് ജീരകം ഇല്ലേ വലിയ ജീരകം അത് വിടും അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒതുക്കി എടുക്കും അരയാൻ പാടി ടില്ല നല്ല വെണ്ണം നല്ല എല്ലാം ഒതുക്കി എടുക്കും
ആഹ്
ഒതുക്കി ഇടുത്ത് ഈ ചൂടിന് തന്നെ ഈ വെന്തേക്കുന്ന ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കും.
ആഹ്
അന്നിട്ട് നമ്മള് തവിയുണ്ട് കയിലിന്റെ മരത്തിന്റെ തവിയുണ്ട് കോലു പോലെ അതുകൊണ്ട് നമ്മള് ഒഴ് കുഴച്ച് കുഴച്ച് കുഴച്ച് നല്ല പരുവത്തിലാക്കി നല്ല ഭംഗിയാക്കിയെടു
ആഹ് നല്ല ടേസ്റ്റ് ആണോ
അപ്പൊ ഈ ഇറച്ചിക്കറിയും മീൻകറിയും കൂട്ടി കഴിക്കാം.
ആഹ് ആഹ് ആഹ്
അങ്ങനെയുള്ള അങ്ങനെ ചക്ക പുഴുക്ക്‌ ഉണ്ടാകണം അവിടെ ഇങ്ങനെയാണോ വയ്ക്കുന്നെ
അങ്ങനെയും വെക്കും ഇങ്ങനെ തേങ്ങാതാക്കീട്ടന്നെ
പിന്നൊക്കെ കപ്പ പുഴുക്കുണ്ടാക്കും കപ്പ ഇതേപോലെ കൊത്തി നുറുക്കി വെളിച്ച് വെള്ളഒഴിച്ച് ഉപ്പിട്ട് വേവിച്ച് വാർക്കും
ആഹ്
അനിട്ട് ഈ തേങ്ങ ഞാ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ജീരകം ചേർക്കത്തില്ല ബാ ക്കിയെല്ലാം ഇതേപോലെ തന്നെ ചേർത്ത് ഒതുക്കിയെടുത്തിട്ട് നമ്മള് കുഴച്ചെടുക്കും അങ്ങനെ ചെയ്യുന്നെ ഏഹ്
ഇറച്ചിട്ടിട്ട് ചെയ്യലുണ്ടോ
ചക്കയോ കപ്പയോ കപ്പ നമ്മൾ കപ്പ ബിരിയാണി പോലെ വക്കും അത് ഇറച്ചി വെട്ടിക്കൂട്ട്
ആഹ് അതെ അതെ ആഹ് ആഹ് ആഹ് കപ്പ ബിരിയാണി എന്നങ്ങൾ പറയൂ അല്ലേ
കപ്പ ബിരിയാണി വയാ നല്ല ടേസ്റ്റാ
ആഹ് ഞമ്മള അതിന് പറയ്ണാണ് പിന്നെ കപ്പപുഴുക്ക്
ഓഹ് അതിനാണാ കപ്പ പുഴുക്ക്‌ന്ന് പറയണേ
യാ ഉം ഉം ഉം
ഉം ഉം ഇവിടെ കപ്പ ബിരിയാണിന്ന് പറയും.
ആഹ് അതിന്റെ മേലെ കുറച്ച് പച്ചുള്ളി മുറിച്ചിട്ടാ നല്ല ടേസ്റ്റ് അല്ലേ
ഓഹ് അങ്ങനെയാണോ
ആഹ് പച്ചൊള്ളി മുറിച്ചിടും ങ്ങളങ്ങനെ ചെയ്യൂലാ
പച്ച ഉള്ളിന്ന് വെച്ച ചുമന്നുള്ളീ
അതെ അതെ
ചെറിയ ഉള്ളി ചെറിയ ഉള്ളി
ആഹ് ആഹ് ഉള്ളി ഉള്ളി
ഓഹ് അങ്ങനെയിട്ടാ നല്ലതാല്ലേ ഓക്കെ ഓക്കെ എന്നാ ശരിയന്നാ ഓക്കെ
ആഹ് ശരി എന്നാ ഓ ക്കെ ഓക്കെ